ഇല്ല കേൾ കേൾ ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്താ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുമില്ല അവിടെക്ക എന്തെ
ഉം ഒറങ്ങായിരുന്നോ
ഇല്ല ഇറങ്ങിട്ടൊന്നുമില്ല അവടെ
ആ ആ ആഹ മഴ ഇന്ന് നല്ല ഇന്നലെ നല്ല മഴ പെയിണ്ടാ രാത്രിയാവുമ്പം ഉം രാത്രിയാവുമ്പോ നല്ല മഴ പെയ്ത് രാവിലെ പെയ്ത് ഇപ്പോ ഇങ്ങനെ ചെറുതായിട്ട് മഴക്കാറ് കാണുന്നുണ്ട് വെയിലൊന്നും ഇന്ന് അങ്ങനെ വെയിലൊന്നുണ്ടയിരുന്നില്ല
ആഹ് ഇന്നുവിടെ നല്ല മഴയാണ് ഇന്നലെ പിന്നെ ഉച്ചവരെ മഴണ്ടായിരുന്നു അപ്പം പിന്നില്ല ഇന്ന്പ്പോ ഇനിയും മഴ തോർന്ന്ട്ടില്ല, ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണ്. പക്ഷെ നല്ല മഴെയില്ല, ന്നാലും, ങ്ങനെ, തോ ചെയ്തോടുക്കാം
അ അ പിന്നന്ത ആഹ് കുട്ട്യോളോക്കെ സ്കൂളി പോയ്രിക്ക?
ആഹ! പോയിട്ടുണ്ട് ഇനിപ്പ വ വരാനായില്ലേ എന്നാലും ആകെ നാല് മണി ആയി പിന്നെ വരാൻ
ആഹ് നാലുമണി ആവാനായല്ലോ. എനിക്ക് മൂന്നാളുണ്ട് ഇവിടെ പിന്നെ കുട്ടൊള്‌ വരാനൊന്നുന്നില്ല മക്കളൊക്കെ പഠിക്കാണ് സ്ഥാപനത്തിൽ പഠിക്കുകയാണ് രണ്ടാള് ഓരോ സ്ഥാപനത്തിൽ പഠിക്കുകയാണ്.
അങ്ങനെ
ആ മു ദർസിലല്ല ദെർസല്ല വാഫി പടനന്ന്റയും
ഏ ആ ആ
ഓൾ മറ്റേ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അവടെ പഠിക്കുന്നത് അവൻ പത്താം ക്ലാസ് കയ്യിനടും വാഫി കോളേജ്ൽ ചേർന്ന് ചെറിയാന് പത്താം ക്ലാസ് ഉം ചെറിയോന ഇപ്പ പത്താം ക്ലാസ്സാണ് അവനും വേറെ സ്ഥലത്താണ് പഠിക്കുന്നത്. മൂന്നാള് മൂത്തോന് മൂത്തവന് പണിക്ക് പോവയാണ് അവന ആക്കിയില്ല അവനക്ക് താല്പര്യം ഇല്ല.
ആഹ് അല്ല നമുക്ക് താല്പര്യം ഇല്ലാതാക്കിയിട്ട
ഇഷ്‌ടല്ല ല്ല ആഹ ഇതും ഇഷ്ടക്കുറവ് എന്ത് ആദ്യം ചേർത്തപ്പ ഒന്നും കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചേർത്ത് ഒരു വർഷം രണ്ട വർഷവുംക്ക കഴിഞ്ഞന്റെ ശേഷമാണ് അവിടുന്ന് നിക്കാനൻ ഇഷ്ടമല്ലന്നൊക്കെ പറഞ്ഞേ പിന്നെ ഇപ്പ നമ്മള് അങ്ങനെ ന പ്പ അവ്ട്ന്നൊക്കെ വെട്ടി ഇബടീം വെട്ടി ഇഞ്ഞിപ്പോ വേറേം കൊടന്ന് ചേർക്കണ്ടേ അപ്പൊ അങ്ങനെ അവിടെത്തന്നെ നി നിക്കട്ടെ ന്നിള്ളതില് ഉപ്പാടെ ഒറ്റ നിർബന്ധത്തില് നിനാ
തെന്നെ ഹെ അതാണെ ഇനിപ്പോ ഇവള അവിട്ന്ന് വെട്ടിമാറ്റി ഇവിടെ സ്കൂളിൽ ചേർ ആ ഒക്ക കുഞ്ഞ് ബുദ്ധി അല്ലെങ്കി ഈ വർഷം ആരംഭത്തില് വാണം ന്നപിന്നിം
കുളിത്തൊക്കെ പേര് വെട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരടെ കൊട്ന്ന് ചേർത്തിയ ശരിയവൂലല്ലോ അപ്പ ഉം മക്കളും പ്പോൻ മത മതപഠനായിട്ട് പഠിക്കട്ടെ
ആ അതും വാണല്ലോ
ഉം എത്ര മക്കളാണ്
എനിക്ക് ര, എനിക്ക്, രണ്ടാള്. ഒരാള്പ്പൊ ഒന്നിലാണ്. ഒരാക്ക്പ്പൊ എട്ട് മാസയിട്ടൊള്ളൂ.
അ ചെറിയ മക്കളലെ. ഉം. ഉം. കുട്ട്യോള്, മമ്മൻ, മൂത്തോന്, മദ്രസ് സ്കൂള്ലൊക്കെ, പോണ്ടാഅല്ലേ?
ആ ണ്ടെ. ഓനൊന്നിലാണ്. അപ്പൊ മദ്രസ്ണ്ട്, മദ്രസ് ന്നപാടെ, സ്കൂൾക്കോവും. പ്പവണ്ടിണ്ട്. നിന്നെ നോക്കണ്ട ഞമ്മള് നടന്ന് കൊണ്ടാക്കൊന്നും വാണ്ട അത്
ഡ്രൈവിങ്ങ
ആ വണ്ടിണ്ട്. വണ്ടീ ഡ്രൈവിങ്ങറിയൊന്നുല്ല. ഇതെരെ, പട് ച്ട്ടില്ല. അഹ
ഉം. ഹസ്ബന്റ് നാട്ടില ഹസ്ബന്റെവ്ടെ? നാട്ടില ഉം ഞാൻ വിളിക്കണോരൊക്കെ ഹസ്ബന്റ് നാട്ടിലാ. ഉം. ഉം എന്താ അനക്കെന്തെ ജോലിണ്ടാ?
പോയിട്ടില്ല ചെറിയ മക്കളല്ലെ
ഇവിടെ നാട്ടിൽ ജോലിക്ക് പോണ്ട
ഞാന ഇല്ലില്ല ഞാനും ഒ വർക്കടങ്ങനെ ഓൺലൈൻ ബിസിന ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റാറ്റസ് വർക്കും അങ്ങനത്തൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടടക്കണ്ട് അല്ലാണ്ട് വർക്കൊന്നും പുൊറത്തു പോയിട്ടുള്ള വർക്കൊന്നുമല്ല
ആഹ ആ അതന്നെയാണ്
പിന്നെന്താങ്കൾ നാട്ടില് ചക്കയും മാങ്ങിയും എല്ലാം പറങ്കി മാങ്ങും ഒക്കെ ഇണ്ടാ
ഉ
ഉം
ആഹ ഞാനിപ്പ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട്ോ ബിസിനസ്സ ആായിട്ടുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെണ്ട് സ പറഞ്ഞന്നൊന്നില്ല അതൊക്കെ ഏകദേശംൊക്കെ ഇണ്ടായി മരങ്ങളൊക്കെറി
ആഹ അ ഇവിടൊന്നുമല്ല അ കല്യാണം കഴിച്ചു കൊടുത്തൊന്നില്ല ഇവിടെ എന്താണ് എന്റെ രാജ്യത്തൊക്കെണ്ട് കിഴക്കൻ രാജ്യത്തുണ്ട് ആ
ആഹ് ഒപ്പുന്നുണ്ട ഹസ്ബന്ഡ അങ്ങനെയള്ള രണ്ട് മക്കളും അത്രേള്ളൂ